ഹലോ
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ടോ.
ആഹ ഉണ്ട് ണ്ട് ന്താ വിശേഷോക്കെ ചായകുടി കഴിഞ്ഞില്യ. ഞങ്ങൾക്ക് അങ്ങനൊരു ശീലം കർറ്റ് സമയത്തില്ല.
ഓഹ് ഇവിടെ നാലര ഒക്കെ അങ്ങ് കുടിയും.
അല്ല ഞാൻ ഈ സ്കൂള വിട്ട് പിള്ളെര് വരുമ്പം. നാലണിക്ക് കൊണ്ടാക്കി കൊടുക്കും ആതെ. നമ്മള് സമയത്ത് കററ്റ് സമയത്ത് കുടിക്കാറില്ല.
ഉം ഉം. ഞാന് ട്യൂഷ്യനിണ്ട് ഒര് ട്യൂശ്. ത്കണ്ടപ്പാ.
ആഹ്
പിന്നെ എന്താണ് ചെയ്യുന്നുണ്ടോ അതോ
ഒന്നും ചെയ്യല്ല
ആഹ ഹാ കുട്ടികളൊക്കെ എത്രല്ലാ? എത്രലാ പഠിക്കുന്നേ
ഒരാള് എന്താ പ്ലസ് ടു കഴിഞ്ഞു ഒരാള് നാലാം ക്ലാസ്സിലാ
ഓല്ലേ വൈജു വ്യത്യാസം ഉണ്ടല്ലേ രണ്ടുപേരും അടി കൂടുവോ രണ്ടുപേരും കൂടി
അങ്ങനെ വഴക്കൊന്നും ഇല്ല
ആഹ് ഇച്ചിരൂടെ പ്രായയോണ്ട് പിന്നെ നോക്കിക്കോളായിരിക്കുല്ലേ ചെറുതിനെ
ആഹ് അങ്ങനെ നോക്കൊന്നും ഇല്ല നോക്കണത് നമ്മള് തന്നെ അല്ലാതെ പ്രത്യേകിച്ചൊന്നുല്ല ഹ് വഴക്കില്ല രണ്ട് പേരും രണ്ട് ണ്ട് പേരുടെ ഇത് നോക്കി നടക്കും
ആ ആഹ്
പിന്നെ ചില സമയത്ത് വല്ല സാധനവും വാങ്ങിക്കൊണ്ട് വന്നാ ഇഷ്ട അവർക്ക് ഇഷ്ട്ടപ്പെട്ടതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് താ ട്ടി നോക്കും അല്ലാതെ പ്രത്യേകിച്ച് വഴക്കൊന്നുല്ല
ആ ആഹ് ആൺ കുട്ട് കുട്ടീം പെൺകുട്ടി അതോ രണ്ട്
രണ്ടും പേരുണ്ട് മൂത്തത് പെണ്ണും രണ്ടാമത്തെ ആണും
ആ ആഹ് ഒരു സ്കൂളിലാണോ പഠിക്കുന്നത്
മൂത്തത് മൂത്തത് കോളേജിലേക്ക് ആയല്ലോ
ആ ആഹ്
പിന്നെ രണ്ടാമത്തത്
ആ ഞാൻ വെച്ച് ഇപ്പ പ്ലസ് ടു പഠിക്കുന്നെന്ന്
ആഹ്
ആ ആഹ്
സ്‌റ്റേറ്റ് തന്നെ ഇപ്പഴാ ഫസ്റ്റ് പോയത് അവള്
പഠികുവോ എത്ര ഇണ്ട് എ പ്ലസ് ഒക്കെ ഉണ്ടോ നല്ലേ
എ പ്ലസ് എയും ബി യും ബി പ്ലസും ഉണ്ട് ഉം
ഏത് ഡിഗ്രി എടുത്തേ
ഡിഗ്രി അല്ല അയിന് അനസ്തേഷ്യ എടുത്തെ
ആഹ്
കോഴ്സ് എടു എന്താണ് രണ്ടു വർഷത്തേക്കുള്ളേ
ആ ആഹ്
ഇതാവുമ്പോ പിന്നെ പി എ സി എഴുതി കയറാലോന്നോള്ളെ ഇതില്
ആ ആഹ് പി എസ് സി പഠിച്ചോളോ
ആഹ് പഠിക്കാൻ വലിയ ഇതൊന്നും ഇല്ല എന്നാലും അവനവൻ്റെ ഇഷ്ട്ടം തോന്നിയാൽ ചെലപ്പം പഠിച്ചോളൂല്ലോ റ്റേന്ന് പറയുമ്പം സ്കൂളിലാവുമ്പോ ഞാൻ പഠിക്കേ പഠിക്കേ പഠിക്കേന്നും പറയുമ്പല്ലേ പഠികൊള്ളൂ എന്തേലും ഒക്കെ സ്വന്തമായിട്ട് തീരുമാനിക്കാറായില്ലേ
ആ അതെ
ഇത്രങ്ങളും നമ്മള് പഠിക്ക്ന്ന് പറഞ്ഞു ഇനി മനസ്സിലായിക്കോളും
ആഹാ
കഴിവൊക്കെയുണ്ട് പഠിക്കാനോള്ളേ പക്ഷേ ശ്രമിക്കൂല്ല
ആ ആഹ്
അതിനായിട്ട് ഇരിക്കൂല അവള് രാവിലെ ഒന്നും എഴുന്നേറ്റ് പഠിക്കൊന്നില്ലായിരുന്ന്
ആ ആഹ്
രാത്രി പഠിക്കുന്നഷ്‌ട്ടം രാത്രി ഇരിക്കും അപ്പൊ നമ്മക്ക് ഒറങ്ങാൻ പറ്റൂല
ആഹ് ഞാനും അങ്ങനെയായിരുന്നു രാത് ത്രി എനിക്ക് പഠിക്ക രാവിലെ എണിക്കല് നടക്കുല രാത്രി എത്ര നേരം വേണെലും ഇരിക്ക
ആഹ് രാത്രി ഇരിക്കാ പറ്റും എനിക്ക് രാവിലെണീക്കാൻ പറ്റൂല്ലന്നും പറഞ്ഞ് പഠിക്ക പോണ സമയത്തവിടെ അവൾ എഴുന്നേൽകൊള്ളു അല്ലാതെ രാവിലെ വൈകീട്ടും ഇരിക്കൂല
ആഹ്
സയൻ സയൻസായിന്നു അവന് എടുത്തതേ
ആഹ് ആഹ് ആഹ് ആഹ് പ്ലസ് ടുന് ഏതാ എടുത്തെ
സയൻസ് ആയിരുന്നു ബയോ സയൻസ്
ആഹ് ആഹ്
വീടിന്റെ അടുത്ത് തന്നെയാണോ സ്കൂളൊക്കെ
രണ്ട് വണ്ടിര് പോവായിരുന്നു അവ അവക്ക് പോവാന് നമ്മൾ ഈ അപേക്ഷ വെച്ച് കിട്ടണല്ലേ അപ്പൊ ദൂരം കൂടിപ്പോയി
ആഹ് ദൂരെ പഠിക്കുന്നായിരുന്നോ ഇഷ്ടം
ഇല്ല അടുത്ത് പഠിക്കണ ഇഷ്ടമവൾക്ക് ദൂരെ പഠിക്കാ ല്ല താല്പര്യം ഇല്ല വണ്ടി കേറി പോണേ ഇഷ്ടല്ല
ആഹ് പിന്നെ വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്ന കൊറച്ചൊക്കെ നല്ല കാരണം ഭാവിയിലാണേലും ഒറ്റക്കൊക്കെ ഒരു ജോലിക്കൊക്കെ പോകണ്ടി വരുംമ്പാഴേ
ആഹ് നക്ക് ഇഷ്ടല്ല വീട്ടിന്ന് മാറി നിക്കുന്നത് ഇഷ്ടേല്ല ഉം എനിക്കും നിർത്താൻ താല്പര്യം ഇല്ലട്ടാ ആഹ് ഉം
ഉം
വീട്ടിൽ നിന്നിട്ട് നമുക്ക് കണ്ണെത്ത ക കണ്ണ് പേടിയ ഇപ്പോഴത്തെത്
ആഹ്
പൊറത്ത് കൂടെ പോകുമ്പോ അതിലും കൂടെ പേടിയാവൂലേ
ആഹ് ഞാന് ഒറ്റ മോളാ എന്നിട്ട് ഈ അമ്മയും അച്ഛൻ്റെയും കൂടെ മാത്രം നിന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞ് നമ്മള് നേരത്തെ മാറി നിന്ന് പഠിക്കാണെങ്കിൽ കൊഴപ്പല്ല ഞാൻ ഹോസ്റ്റലിൽ പൊലും നിന്ന് പഠിച്ചിട്ടില്ല
ആഹ് ആഹ്
ആഹ് അപ്പൊ അങ്ങനെ നമ്മള് പെട്ടെന്ന് അങ്ങനെ മാറി നിക്കുമ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാത്
ഞാന് എന്റെ വീട്ടിൽ നിന്ന് ഒരിടത്തും മാറി പോയി നിന്നിട്ടില്ല പക്ഷെ എന്നെ കഴിച്ചോണ്ട് എനിക്ക് കൊഴപ്പൊന്നുംല്ലായിരുന്നു നമുക്ക് പിന്നെ ഒരോരുത്തർക്ക് ഒരോ ഇതുണ്ടല്ലോ അല്ലെ
ആഹ് അതെ
അല്ലാ നമ്മുടെ എന്താ ഒന്നും അറിയാൻ പാടില്ലാത്ത വീട്ടിലേക്ക് വരുമ്പം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണംന്ന് അറിയത്തില്ല പിന്നെ കൊറച്ചാകുമ്പം
നമ്മള് എപ്പോഴും കാണുന്ന ഒരാളെ കാണാതിരിക്കുമ്പൊരു അഹ് അങ്ങനെ ത്തെ മറ്റെ എപ്പഴും അമ്മേന്റെ പുറകേ ഇങ്ങനെ നടന്ന് നടന്ന് നടന്ന് ഉം ആ ഒരു വെഷമം
അത് വല്ലാത്തൊരിതാല്ലേ അതല്ല എങ്ങനെയൊക്കെ പറഞ്ഞാലു. നമ്മള് ഇത്രയും നാള് നമ്മള് വീട്ടിൽ നിന്നിട്ട് ആ ഒരു ഇത് കയ്യുമ്പം മാറിപ്പോണതും
ആഹ് അല്ലേ പിന്നെ തൊട്ടടുത്തടുത്താണങ്കിൽ കൊഴപ്പല്ല എനിക്കന്ന് പറയുമ്പോ ഒത്തിരി ദൂരണ്ട് അവിടെ ഇവിടെയായിട്ട്
നിക്കും ദൂരണ്ട് പിന്നെ കൊറച്ച് കഴിയുമ്പം നമുക്ക് മ മക്കള് ഇണ്ടായി കയ്യിമ്പോൾ പിന്നെ നമ്മള് പോക്കും പയ്യപ്പയ്യ കൊറയും
ആഹ് ഞാൻപിന്നെ ഒരാളെ ഉള്ളൂ ആഹ് അപ്പൊ എനിക്കാണെങ്കിൽ അമ്മയുടെടുത്ത് ഒത്ത പോലെ പോവാനും പറ്റുന്നില്ല അപ്പം അതിൻ്റെ ഒരു വിഷമം അങ്ങനെ
ആഹ് ഇത് അതെ കുട്ട്യേൾ എത്രണ്ട്
എന്ത്
മക്കള് എത്ര പേരുണ്ട് ഉം മോള് പഠിക്കുന്നുണ്ടാ
ഇല്ല രണ്ട് വയസ്സ് ഉം ആഹ് പിന്നെ ഹസ്ബൻന്റ് അടുത്ത്ന്നാണോ അതോ ദൂരെ എങ്ങാനുവാണോ ജോലി
ഇല്ല ഇവിടെ അടുത്തന്നെയാ
ആഹാ
രാവിലെ പോവും വൈന്നേരം വരും
ഉം
ഉം പിന്നെപ്പോ രാ അയോ ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ വന്ന് വന്ന് പോവുള്ളൂ അല്ലാതെ അടുത്തന്നെയാ വല്ല്യ ദൂരൊന്നുവില്ല
ഉം
ഗൾഫിലാണോ അതോ വി കൂടെ ഇണ്ടോ ഹസ്ബന്റ് ആഹ് അതും കൂടെ ആവുമ്പോ ഒന്നും കൂടെ ബുദ്ധിമുട്ടാ നമുക്ക് അവരുണ്ടെങ്കി അത്രയും തോന്നൂല അതാ അത്രയും ബുദ്ധിമുട്ട് തോന്നണേ
അല്ല ആദ്യം ഗൾഫിലായിരുന്നു ഇപ്പം പോയിട്ടേ ഉള്ളൂ ഇവിടെ വീട്ടില് അമ്മ അച്ഛനൊക്കെ ഓക്കെയാ എൻ്റെ വീട് പോലെ തന്നെയാണ് പക്ഷെ ആദ്യം കല്യാണം കഴിച്ച ആദ്യം ഭയങ്കര വിഷമായിരുന്നു കാരണം അമ്മ ഇങ്ങനെ എപ്പഴും അരുത്തിചോണ്ട് നടക്കുന്ന ഒരു ടൈപ്പ് എപ്പഴും സ്നേഹി ചോണ്ട് നടക്കുന്നെ അങ്ങനെയുള്ളോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു
ഉം പാ
ആഹ് പിന്നെ ഹസ്ബന്റ് വീട്ട് ഇപ്പൊ കുഞ്ഞായേ പിന്നെന്നെ അത്ര അറിയുന്നില്ലാരുന്നു ഇവളെ പുറകെ നടക്കാൻ തന്നെ സമയല്ല
അന്ന് അതാ
ഞാൻ കഴിയുമ്പ അവർ ക്ക് വിഷമം കൂടുതല് കുഞ്ഞിനെ അങ്ങനെ കാണാൻ പറ്റുന്നില്ലാത്തന്റെ ഉം ഉം
ആദ്യം പോയി അവടെ നമ്മള് അവടെ വന്ന് നിന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പം വേ
ആ ടൈമില് പോയിട്ടില്ലാരുന്നു ദൂരം കൂടുതലായോണ്ട് ഹസ്ബന്റിന്റെ വീട്ടി തന്നെയായിരുന്നു ഡെലിവറി അപ്പോ അമ്മ ഇങ്ങോട്ട് വരിയ ചെയ്തേ
എന്റെ വീട്ടി പിന്നെ അഞ്ചു പേരുണ്ട് അഞ്ചു പേർക്കും ഉം ഉം അവര് എല്ലാർക്കും മൂന്നാല് മക്കള് വെച്ചുണ്ട് അപ്പൊ പിന്നെ അങ്ങനെ തോന്നുല്ല ആമ്പിള്ളേര് ഉള്ളപ്പോ ആമ്പിള്ളേരുടെ മക്കളാണല്ലൊ എപ്പഴും ഉണ്ടല്ലോ കൂടെ
ആഹാ
ഉം
അപ്പപിന്നെ ഇങ്ങനെ എല്ലാം ഷെയറയ്ത് പോവാലോ
ആഹ്
ഉം
അമ്മാറിയ ഒരാളെ കണ്ടിലേലും അടുത്ത ആൾക്കാര് ആ അപ്പം അപ്പ എത്തും ഉം അതുകൊണ്ട് ഞാൻ മാത്ര ഇച്ച് പോക്ക് കുറവുള്ളൂ ബാക്കി എല്ലാരും തന്നെ എപ്പഴും തന്നെ പോകും
ആഹ് ഹാ
അവൾക് എവിടെയായ്ലും അമ്മ അച്ചൻ പോയി അമ്മ അമ്മ മാത്രേള്ളു
ആഹാ
പിന്നെ ഞമ്മള് അങ്ങനെ എടക്കും പോകാർ മഴ പിന്നെ മൂന്ന് കൊല്ലായി ഇപ്പോ മരിച്ചിട്ട് എഴുപത് വയസിനു മേളി ഉണ്ടായിരുന്നു എഴുപത്തിമൂന്ന് വയസ്സ്
ഉം അപ്പം അമ്മ ഒറ്റയ്ക്കാണോ അവടെ
ആഹ് ഇപ്പം ഞങ്ങടെ ഇവിടെ അമ്മ അമ്മയോണ്ട് എന്റെമ്മല്ലാട്ടാ ഇവിടത്തെ അതാ അപ്പൊ ഞാൻ വീട്ടിപ്പോക്ക് കൊറവാ
ആഹാ അങ്ങനെ
ഉം
ആഹ് എനിക്കൊണ്ട് ഞാനിപ്പ ഈ മാർച്ച് ലാ ഒരു കോഴ്സ് ബി എഡിൻ്റെ കോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോ അത് കഴിഞ്ഞേള്ളൂ അപ്പോൾ ഈ കോളേജിലും കൂടെ പോകുന്നോണ്ട് എടയ്ക്ക് പോലും പോകാൻ പറ്റുന്നില്ലായിരുന്നു ഈ ക്രിസ്മസിൻ്റെ പത്തു ദിവസ അവധിയൊക്കെ വരുമ്പഴാ പോവുന്നെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ ഉം പിന്നെ ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ അതോ
ഇല്ല ഞാൻ ജോലി ജോലിക്ക് ശ്രമിക്കാൻ നോക്കിയിട്ടില്ല
അതൊന്നും താല്പര്യം ഇല്ല വീട്ടില് നിക്കുന്നാ ഇഷ്ടം
വീട്ടില് പിന്നെ ഇവിടെ കല്ല്യാണം കഴിഞ്ഞ് വന്ന് പിന്നെ ഉടനെ പിള്ളേരുണ്ടായി പിന്നെ അങ്ങ നെ ഒന്നും ഇറങ്ങിത്തിരിക്കാൻ സമയല്ല പിന്നെ മക്കളെ നോക്കണ്ടെ എന്നാ പിന്നെ ഒരാൾക്ക് ഗ്യാപ്പ് ഉണ്ടേലും മൂത്ത മൂത്തിനെ പിന്നെ പഠിപ്പിക്കാനും അതിന്റെ പുറകിൽ നടക്കാനും ഒക്കെ എല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി ഗ്യാപ്പ് വന്നു
ചെലർക്ക് ഈ ഹൗസ് വൈഫ് ആവുന്ന ഇഷ്ടാ അതാ ഞാൻ ചോയ്ച്ചേ
എനിക്ക് പോകാനൊക്കെ ഇഷ്ടാ പക്ഷെ അങ്ങനെ അണ്ണച്ചിക്ക് ജോലിക്ക് വിടുന്ന താല്പര്യം ഇല്ല
ആഹാ അതും ഒരു വല്യ ഫാക്ടർ ആണല്ലോ ഉം
സമ്മയ്ക്കില്ല പിന്നെ നമ്മള് ചോയ്ക്കാൻ പോയിട്ടില്ല
ആഹ് പക്ഷെ ഒരു ജോബുള്ള എപ്പഴും നല്ലതാ നമുക്ക്
ആ അതുകൊണ്ട് നമ്മള് നമ്മളെ കുട്ടിയെ പടിപ്പിക്കാൻ നോക്കുന്നുണ്ട്
അതെ അല്ല ഇപ്പ തന്നെ നമ്മടെ ഇപ്പ പാർട്ട് ടൈംയിട്ട് എന്തിലെങ്കിലും ഇപ്പം ഇതുപോലത്തൊരു ഇതിൽ വർക്ക് ചെയ്യുകയാണെ നമു ക്ക് ഇപ്പോ ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയാലും അയ്ന്റേതായ ഒരു ഇത് വ്യത്യാസം ഇണ്ടല്ലോ
ഉണ്ട് ആഹ് നമുക്ക് ആ പിന്നെ അറിഞ്ഞാൽ ചിലപ്പം വഴക്ക് പറയും
ആഹ് അറിയില്ലല്ലേ ആഹ് ഇപ്പൊ ഫോൺ യൂസ് ചെയ്യുമ്പോ എപ്പഴും ശ്രദ്ധിക്കില്ല
ഫോൺ യൂസ് ചെയ്യുന്നൽ നമ്മള എപ്പഴും തന്നെ എന്താ നമ്മളെ കയ്യില് ഫോൺ ഉണ്ടല്ലോ
ആഹ് ആഹ് അത് ആഹ് ആഹ്
പിന്നെ ചോ ചെറുതായിട്ട് നമ്മള് പറഞ്ഞ ജോലി ചെയ്യും എന്നൊക്കെപ്പൊ ഇപ്പ ചെയ്തോട്ടെ ചോ ചെറുതായിട്ടൊക്കെ ചോയ്ക്കുമ്പോ ആ സമ്മയ്ക്കും പിന്നെ എറങ്ങിപ്പോണ അങ്ങനത്തെ ഒട്ടും താല്പര്യം ഇല്ല
ആഹ് ഇപ്പൊ പിന്നെ എല്ലാരും നെഗറ്റീവ് അല്ലേ വീട്ടില് എല്ലാരും ഒളിച്ചോടുന്ന സീനല്ലേ അതോണ്ട് നാട്ടിലുള്ളവർക്കൊക്കെ പേടിയാ ഊം ഇപ്പൊ അതിന്റെ ഒരു കാലഘട്ടാ
ഓഹ് അതെയോന്നോ എല്ലാ എന്താ ചെറിയ ആൺ ആൺപിള്ളേര് ചെ പ്രായം കുറവും പെണ്ണുങ്ങള് പ്രായം കൂടിയതും അതാ ഇ ഇപ്പഴത്തെ സീസൺ നാണക്കേടാ നമുക്ക് കേ ക്കുന്നെന്നെ നമ്മുടെ വിലയും കൂടെ പോവും അല്ലെ ഈ പെണ്ണുങ്ങളുടെ വിലയും കൂടെ കളയും ഉം
ക്കുന്നവരന്നെ നല്ല ആൾക്കാർക്കും കൂടെ
ആഹ്
ഞാൻ ഇങ്ങനെ ആലോയ്ക്ക എന്ത് ഗുണാണ് ഇങ്ങനെ പോയിട്ട് കിട്ടുന്നെന്ന്
ആഹ് ആർക്കറിയാ നമ്മക്ക് അയ്ലേക്കൊന്ന് വിരുത്ത റബ്ബ് വീത്താതെ ഇരി മനുഷ്യന്റെ മനസ്സല്ലേ പർഞ്ഞേനൊന്നും പറ്റൂല നമുക്ക് മുൻകൂട്ടി ഒന്നും നമ്മള് ഇപ്പ ഇന്ന് കളിയാ‌ക്കിട്ട് നടക്കും ചെപ്പോ നമ്മള് ഏത് സമയത്താ നമ്മള് പി പിശാച് പിടിച്ചോണ്ട് പോവാ പറയാൻ പറ്റൂലല്ലോ
പിന്നെ അങ്ങനൊന്നുല്ല നമ്മള് പണ്ട് തോട്ടേ അല്ല ചൂടുള്ള പണ്ട് തോട്ടേ നമ്മള് നല്ല രീതില് പോവാണെ പോകൂല
പക്ഷെ നമ്മള് നല്ല രീതീല് ചള്ളാവാന്ന് ആ ചള്ളാവാൻ പോയില്ലെലും ഒരു സെക്കന്റോണ്ട് നമ്മുടെ മനസ്സ് മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുല്ലോ
ആഹ് ആഹ്
പ്പ്യല്ലേ ഒരാ ഒരാള് ദുരിതത്തില് നമ്മളോട് ആഹ് ചെല ചെലരുടെയൊക്കെ ആയിരിക്കും ഉം എല്ലാ ഒന്നും നമുക്ക് പറയാൻ പ ല്ലാ ന്താച്ചാല് ഒരു നല്ല നമ്മള് കേട്ട്ണ്ട് ചെലര് നല്ല അവര് നല്ലതില് ജീവിക്കുന്നുണ്ട് പിന്നെ അവര് പിരി പിരിയുകന്ന് പറയുന്നൊക്കും കേക്കാറില്ലേ ഒരു കൊഴപ്പുല്ല എല്ലാരീതിയിലും ഉണ്ട് മനുഷ്യനല്ലേ എല്ലാ സാഹചര്യത് കൂടിം പോകും
ആഹ്
നമ്മള് നമ്മളെ നോക്കും അത്രേ ഒള്ളൂ
അതെ
അമ്മള് അമ്മള് നമ്മള് നന്നായി ന്നാല് നമ്മളെ മക്കള് നല്ല രീതീല് ഞമ്മക്ക് മക്കളെ ഉപദേശിക്കാൻ പറ്റുള്ളു നമ്മള് ചെയ്ത തെറ്റ് നമ്മള് അറിയൂല പക്ഷേ മക്കള് മക്കള് ചെയ്യുമ്പ നമ്മക്കയ്ന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും ക്ഷെപ്പ നമ്മക്ക് ആഹ് തിരുത്തി കൊടുക്കാൻ അവസരം കിട്ടുമ്പം തിരുത്തി കൊടുക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ എന്നാ ചെയ്യണം നമ്മള് നന്നായി നടക്കണം
അതെ
അല്ലെങ്കി തിരിച്ച് ചോയ്ക്കൂലേ മക്കള് നിങ്ങള് എങ്ങനെ നടന്നീന്യേ ചോയ്ച്ച പ്പെന്നാ പറയും മിണ്ടാതിരിക്കല്ലേ പറ്റൊള്ളൂ
അതെ അതെ എടാ ന്നാ ഞാൻ പിന്നെ വിളിക്കട്ടെ ന്നാ ശെരി